ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് എവിടെയാ ഒരു വിവരവും ഇല്ലല്ലോ ഇപ്പോൾ
എന്തടാ ഒരുബിസി ആയിട്ട് ഇങ്ങനെ നടക്കണേ
ഓ അത് ശരി ഓ അത് ശരി അന്ന് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോ കണ്ടതാ പിന്നെ ഒരു കോളോ കാര്യങ്ങളോ ഒന്നുംല്ല
ഓ അങ്ങനെ അങ്ങനെയ അങ്ങനെ എന്താ ഞാ പറ ബിസിന്നെ കാര്യ ബിസിന്നെല്ല പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല
ആ എന്താറ്റിപ്പ വിളിക്കാൻ തോന്നിയ എന്തെ
എന്ത് ച്ചാല് എന്താ എന്റെ വീടു പണി എന്തായി
വീട് പണി ഏറെക്കുറെ ഒക്കെ കഴിയാനായി ഇനി കുടിരിക്കലും കാര്യങ്ങളുംക്കെ ഉണ്ട് അപ്പൊ ഞാൻ എല്ലാരും വിളി എണം വിചാരിച്ചക്ക ആയിരു ന്നു
ആ ഓക്കെ ഓക്കെ നമ്മുക്ക്
ഉണ്ടാവേ എല്ലാരും വിളിക്കണം നമ്മടെ കൂടെ ഒന്ന ഇണ്ട എല്ലാരും വിളിക്കണം
ക്ഷണം ഉണ്ടായിട്ട് കാര്യല്ലല്ലോ ഇപ്പൊ എന്തു സാധനം കൊണ്ടുരും വേണ്ടല്ലേ
ആ കലത്തില എന്തെങ്കിലും അത് കൊണ്ടോന്നോ കലത്തില എന്തെ ലും പാർക്കെല്ലന്ത എടുത്ത് പോരാ ണ്ടട്ടോ അതാ പറഞ്ഞെ അന്റെ- പോകൻ പറ്റോ അങ്ങനെയൊക്കെ ചെയ്യു അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞെ ഇയ്യല്ലേ ആള് അന്നെ ഇന്ക് എനിക്കറിയാലോ
ഒരാളെ അപ അപമാനിക്കാൻ വളരെ ഉഷാറാണ് അന്ന് ഇന്ന് എന്നും
ആക്കിയതാണല്ലേ
ആക്കിയതല്ലേല്ല എന്റെത് കാര്യം പറഞ്ഞതാണ്
ഇടെ കാര്യം പറയുന്നുണ്ട്
ക്കെ എവിടെമ്പരത്തി
ഒ ക്കെ നടന്നോണ്ട് നിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ മഴയായോണ്ടേ ഒന്ന് താൽക്കാലികത്തിന് നിർത്തി വെച്ചിണ്ട്.
സ്റ്റോപ്പ് ചെയ്ത് വെച്ച്ക്കണ്ല്ലേ? ഓക്കെ ഓക്കേ ഓക്കേ അതിന് വെള്ളത്തിന്റെ പ്രശ്നൊന്നും ഇല്ലല്ലോ നിങ്ങള അവ്ടെ?
ഇല്ല. അങ്ങനത്തെ പ്രശ്നൊന്നുംല്ല അപ്പൊ ഇങ്ങനെ എടക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊണ്ട് പ്പ മഴയായൊണ്ട് നേരത്ത് കരണ്ട്ണ്ടാവൂലാ അപ്പൊ പിന്നെ പണിക്കാരൊന്നും ഇന്ന് വന്നില്ല ഉം അവിടെ എന്താ മഴെക്കെണ്ടോ എന്താ അവസ്ഥ?
മഴ അത്യാവശ്യണ്ട് നമ്മള് വീട്പണി നടക്കണേണ് ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിൽ എ ത്തിട്ടുണ്ട് അപ്പോ ഉം. ഓ നിലവില് ന്റേ വീടിന്റെ തൊട്ടടുത്ത്ന്നെണ്.
ഓ അയ്ശെരി
അങ്ങനെ ഇതിപ്പോ ഈ പറഞ്ഞമരി നിലം പണിക്കെ കഴിഞ്ഞ്, ഇനിപ്പോ ജസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ്ക്കെത്തി ഒരു ഒരു പത്ത് ശതമാനത്തിന്റെ വർക്കും കൂടിണ്ട്. ഉം ഉം അപ്പ അപ്പ അങ്ങനെയാണ് കഥ. ഉം ഉം ഉം ഉം നിലവില് നീ, നീ ഏതാണ് ഗ്രാ റ്റ, ടൈയില ട്ട്ക്കണ ഏതാ ട്ട്ക്ണേ? ഗ്രാനൈറ്റാ, ഓക്കെ സൈമ് ഗ്രാനൈറ്റാ ഞാൻ മറ്റോട്ത്ത് പോയി കൊണ്ടരേന്ന് മാത്രം
ഏ അത് ശരി.
ഡയറക്ട് ബാംഗ്ലൂര് പോയി അതൊണ്ട് പ്രൈസ് കൊറേ മെച്ചായി, പ്രൈസ് കൊറച്ച് മെച്ചായി കാരണം നമുക്ക് പൂവാ. യേ ലാഭൊക്കെ കണക്കെന്നെണ്.
ഉം. അവിടെ പോയി കൊണ്ടര്നതും, ഇവ് ട്ന്ന് എടുക്കണക്കെ കണക്ക ന്നെല്ലേക്കാരം? അവിട്ക്കുള്ള യാത്രാ ചെലവും കാര്യങ്ങളാണ് ഞാൻ പറഞേ. അവിടുന്നാ വുമ്പ വണ്ടിയില് കൊണ്ടരണ്ടേ?
അതിനെന്താ, അത് നമ്മള് ടീമായിട്ട് പോവുമ്പോ കുഴപ്പല്ല. രണ്ട് മൂന്നാൾ ഇ ന്റെ പ്പം ന്റെ ഫ്രണ്ട്സാളും ണ്ടായിരുന്നു അപ്പ ഞങ്ങള് മൂന്നാളും വിടെ പോയിട്ടാണ് സെറ്റാ ക്കിയത്.
ആഹ അ ശരി.
അപ്പൊ നമുക്ക് ഇവടെ നമുക്ക് ഇവടെ കിട്ടണ സാധനം ഇപ്പ ബടെ ഒരു നൂറ്റമ്പിന് നൂറ്റ, അറുവീന് കിട്ടണ സാധനം നമുക്ക വിടെ തൊണ്ണൂറ് രൂപക്കാണ് സ്ക്വർ ഫീറ്റിന് കിട്ടണേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരുപാട് പ്രോഫിറ്റാ ണ്. എന്താ ചെയ്ഞ്ഞാല് നമുക്കൊരു എത്ര നല്ലൊരു മാർഗ ന് ലാഭാണ് ഇപ്പൊ ഞാൻ സാധന എടുത്ത്ക്ക്ണെ രണ്ടേകാൽ ലക്ഷത്തിന് സാനം ഞാൻ എടുത്തു. ടോട്ടല് അവിടന്ന് അവിടന്ന് അത് ഇബ്ട് ന്നാണെങ്കി എന്തായാലും ഒരു മൂന്നര എന്തായാലും പൊട്ടും. ഒരു സംശയം ല്ല. അത് മ്മക്ക് എറക്കൂലി അടക്കം അത്ര ആയിട്ടുള്ളൂ. രണ്ടേ കാലായിട്ടുള്ളൂ. ഉം ചേത അങ്ങനെയല്ലല്ലോ ഒരുപാട് ഇവിടെയാവുമ്പോ എന്തായാലും പിന്നെന്താ ച്ചാ ഇവര് ഇവിടെ അളക്കുമ്പോ എന്താ ച്ചാ ഇത് ഈ അളവില് ഒരു ഇത്ണ്ട്. ഏത് ഗ്രാനേറ്റ് ടുക്കാൻ മ്പോ ങ്ങക്ക് ഇപ്പൊ മനസ്സിലായതാണ് നമ്മൾ ഈ പൊട്ടിയ ഭാഗം ണ്ടല്ലോ? അത് നമ്മടെ നാട്ടിലാണെങ്കിലും അളന്നന്ന് കയറ്റു. ഇത് അവിടെ എങ്ങനെയാ വെച്ചയിഞ്ഞാല് നമുക്ക് ആ പൊട്ടിയ ഭാഗം എത്ര എത്രയും പൊട്ടിക്ണെ ച്ചാ ആ ഭാഗം നമുക്ക് അടക്കും അതിന്റെ ബാക്കി അളകൊള്ളു. പക്ഷെ ആ സാനം ഞമ്മക്ക് ഫ്രീ ആയിട്ട് കേറാ ണ് ച്ച് ഓക്കെ ആ. പ്പം നമുക്ക് രണ്ടായി ഇപ്പോൾ ഒരു മൂവായിര സ്ക്വയർ ഫീറ്റ് വേണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്ത ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ല്ലെ രണ്ടായിരത്തി എഴുന്നൂറ്‌ സ്വയർ ഫീറ്റ് എടുതാത ന്നെ മ്മക്ക് മൂായിരം ഇഷ്ട്ടം പോലെ ടനാവും. ഇപ്പൊ ഞാ ന്ന് കൊട്ന്നീല് രണ്ട്‌, മൂന്ന് ഷീറ്റ് പ്പൊ ബാലൻസ് ണ്ട്. നിലവി തന്നെ മൂന്ന് ഷീറ്റ് ബാലൻസ് ണ്ട് അപ്പൊ നിലവിലള്ള രു വീടുണ്ട് അതിന്റെ കിച്ചണ് ഇറക്കി യെട്ക്കണ്ട് അപ്പൊ അവ്ട്ക്ക് യൂസീയ ച്ട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്
ആഹ ആ ശരി.
ആ അങ്ങനെയാണ്പ്പ നിലവിലെ അവ്ട് ത്തെ അവസ്ഥ. പിന്നെ ഉം പിന്നെ ഇവിടെ പിന്നെ ഈ വെള്ളത്തിന്റെ ഇഷ്യൂ ഇണ്ടാവോണ്ട് ഞാൻ മാ ക്കലത്തിന്റെ മുമ്പന്നെ അല്ല ഈ മഴക്കാലം കഴിഞ്ഞ മഴക്കാലത്തിന്റെ ഏകദേശം ആ ടൈമിൽ തന്നെ എന്തായി വെള്ളത്തിലുള്ള വർക്കാളൊക്കെ കഴിച്ചച്ച്
എവ്ടെ വെള്ളത്തിന്റെ പ്രശ്നണ്ടോ?
ഓ ഇവടെ ഭയങ്കര ഇഷ്യുണ്ട് നാലഞ്ച് കിണർത്തീട്ട് ഇതുവരെ കറക് നമുക്ക് എന്താ പറയാ വല്യരു വാട്ടർ എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിട്ട് ഇല്ല ഒരാവറേജ് നമുക്ക് യൂസ്ൻ കുടിക്കാനതിനൊക്കെ പറ്റും അല്ലാതെ കാര്യായിട്ടൊരു ലെവല്ഇല്ല ഏത് നമുക്ക് മെയ് മാസ ഏ ക്കുമ്പത് ഡൗൺ ആവും
ഏഹ് അയ്ശെരി
അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചപ്പോ നിലവില് ഞങ്ങളെ അയൽ അയൽവാസിണ്ട് അപ്പൊ അവരെ വീട്ട്ത്തെ കണക്ഷൻ നമ്മളെ വീട്ടിതന്നേണ് സ്വിച്ച് നമ്മൾ സാധാ വീട്ടില് ഇട്ണമാതി ടാ അപ്പോ അവ്ട്ന്ന് ആ കെണ്റ്റ്ന്ന് നമുക്ക് ഇങ്ങട്ട് വെള്ളം വെരും അത്
ഏഹ് അവിടൊക്കെ വെള്ളണ്ട് ഇങ്ങളെ വീട്ടിലാണോ ഇല്ലാത്തെ
ആ ഞ ഞാൻ എന്റെ വീടിന്റെ അവിടന്നാണ്ട് മോള്ക്ക്ള്ള വീടാ ൾക്കൊന്നും ഇല്ല അഥവാ ഒര് അഞ്ചട്ട് മോളിക്കൊരു പത്ത് പതിനഞ്ച് വീടാള്ണ്ട് അപ്പോ അ അവിടുന്ന് അങ്ങിട്ട്ല്ല വീടാള് ഒന്നുല്ല വെള്ളല്ല ഓക്കെ അപ്പോ തൊട്ട് മുബ വീടിന്റെ അപ്പർത്തെ വീട്ടിലും ഉണ്ടേനു അതെഞെച്ചാ അവ്ടെ പാട്ത്തിന്റെ വക്കായിനു ഇവടെ പാറങ്ങനെച്ച സ്ലോപാ പോണെ അപ്പൊ ചോയ്ക്കും കെ യൽ കുഴൽ ക്കിണർ കുത്തിക്കൂടെ കുഴൽ ക്കിണർ മൂന്നണ്ണം കുത്തിട്ടുണ്
അത് ശരിയായില്ല അതെന്ത അങ്ങനെ ഇയ്യൊക്കെല്ലേള്ളേ പിന്നെങ്ങന വെള്ളം കിട്ടാനാ വെള്ളൊക്കെ കിട്ടണെങ്കിൽ നല്ലോരക്കെ വേണം
ആഹ് ശരിന്നാ അതന്ന് പർഞ്ഞ അങ്ങനല്ല ണ്ട് അങ്ങനെയാണിപ്പ ഞങ്ങളെ ഇബട്ന്നങ്ങട്ട് മോളിക്ക്ല്ലോലൊക്കെ നല്ലതല്ലേ ഞാൻ മാത്ര അയ് ഞാ അന്നൊന്നും പ്പം ഞാൻ മാത്ര അല്ലല്ലോ ഇത് ഇതെന്താറിയോ പാറന്റെ സ്ലോപ്പ് അങ്ങനെ അതാ സംഭവം
ഉം ഉം
അപ്പൊ അതുകൊണ്ടാണ് വെള്ളത്തി ന്നാലും കൊഴപ്പല്ല നമ്മുക്ക് ഒരു ഏപ്രിൽ മെയ് മാസത്തില് മാത്രേ ഒള്ളൂ ടൈറ്റ് ടൈറ്റാണെന്ന് മാത്രം പക്ഷെ ആ വെള്ളത്തില് ബുദ്ധിമുട്ടില്ല കേട്ടോ അത് സ്വാഭാവികായിട്ട് ആഹ് അവിട്ന്നാ ഇത് ഇണ്ടാവോണ്ട് കൊഴപ്പല്ല. ജപ്പാനൊക്കെ ആക്റ്റീവായിട്ടില്ല നിങ്ങളവിടെക്കെ സെ സെറ്റ് ആയോ
ആഹ് ഇവിടൊക്കെ എന്നോ വെര്ല്ലൊട്‌ങ്ങീണ്. പക്ഷെ ഞങ്ങക്കൊന്നും അയ്ന്റെ ആവശ്യല്ല. പക്ഷെ ഇവിടെക്കെന്നോണ്ട് ഞങ്ങളിവിടെ നന ച്ചെടിനനക്കാൻ അങ്ങനെയൊക്കെട്ക്കല്
അതിനെങ്ങനെ അ ഏ എങ്ങനെ പെയ്മെന്റ് ഒക്കെ വെര്നത്
അത് കർന്റ് ബില്ല് വരുന്ന പോലെ ബില്ലങ്ങനെ വർന്നാണ അയിനെ പറ്റി ഇൻക്ക് അങ്ങനെ അറിയില്ല ഇക്കാണ് അടക്കലൊക്കെ അതാണ് അതന്നേ പർന്നെ ഇക്കേണടക്കല്
അതെ തീർച്ചായിട്ടും അതെ അതെ അതാ ഇപ്പ അവിടെ ഇവിടെ അത് ആക്ടവ് ആയിട്ടില്ല റോഡൊക്കെ പൊൾച്ച് പൈപ്പക്കെട്ടേച്ച്‌ക്നു ഇല്ല റോഡും പോയിന്നല്ലാതെ പ്രത്യേകിച്ച് മെച്ചന്നും ആഹ് ഞങ്ങളിവിടെ ഏകദേശം ഇപ്പൊ ഒരു നാല് രണ്ടുമൂന്ന് മാസം മുമ്പ് ഏകദേശം ഫിനിഷായത് പ്പൊ കണക്ഷൻ വന്ന് കടക്ക്ണെള്ളൂ അല്ലാതെ വെള്ളം വരവ് തൊടങ്ങീട്ടില്ല. ആഹ് അങ്ങനാണ് പ്പം ഇവടെ നിലവിലുള്ള അവസ്ഥ പിന്നെ അതുപോൽ തന്നെ ഇതോണ്ട് പിന്നെ കൊറെ ഒരുപാട് റോഡ് പൊളിഞ്ഞിട്ടിന്നല്ല പ്രത്യേകിച്ച് മെച്ചെ ഇതുവരെ വന്നിട്ടില്ല ഇല്ല ല്ല നല്ല നല്ല റോഡാള് റബ്ബറയ് റോഡാൾ വരെ പൊൾച്ചു കാരണം തീരെ നാലഞ്ച് കൊല്ലം കൂടി ഉപയോഗിക്കാതെ റോഡാള് പൊൾച്ച് അത് സെണ്ട്രകൂടെക്കെ പൊൾച്ചിർ ക്ക്ണെ ഓരോരോ പൈപ്പിടാനേ ആ റോഡിന്റെ അവസ്ഥ വളരെ ശോകമായി അല്ലാതെന്താ പ്രത്യേകിച്ച് ഉപകാരം കിട്ടില്ല അല്ല വെള്ളം വന്ന ഉപകാരം തന്നെക്കരം എങ്ങനെ
അത് കഴിയാതെ റോഡിനി നന്നാക്കൂല്ലല്ലോ
ഇല്ല ഉണ്ടാവില്ലകാരന്ന് വിചാരിക്ക കാരണം എന്താറിയോ അങ്ങനെയണ് അവസ്ഥ നിലവിൽ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം
പിന്നെന്താ നല്ല വിശേഷം അങ്ങനെ പോണ് ഭക്ഷണമോക്കെ കഴിച്ചില്ലേ? എന്താ കഴച്ചത് ബിരിയാണിയോ ഈ പണ്ടേ ബിരിയാണി ലൗവറാണല്ലോ
പണ്ട് ബിരിയാണി ലൗവറോക്കെ ഇന്ന്‌ ബിരിയാണിക്കെ ഞാൻ മറ്റേ ഹോസ്പിറ്റലിന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇന്നലെവിടെ അടുത്ത് ഒ കീക്കത്തറുണ്ട നമ്മുടെ വീടിന്റെ അടുത്തത്തെ ആ അപ്പൊ അവിടെ ബീഫ് അവിടെ ഒക്കെണ്ട് അന്ന് തന്നെ അതികൂട്ടി നല്ലൊരു ഫുഡൊക്കെ അടിച്ച്
ആ ശരി
ഉം ഉം ഉം ആ പിന്നെ അവിടെ എന്താണ് സ്പെഷ്യൽ എന്താ
ഇവിടെ സ്പെഷ്യൽ പറയാൻ മാത്രന്നൊന്നുല്ല എന്താ പറയാ ആഗോലി കിട്ടീനെ അപ്പൊ
ഹലോ
ഹലോ ആ കേൾക്കില്ലേ ഇടക്ക് റേഞ്ചിന്റെ വിഷയുണ്ട് തോന്ന്ണ്ട് മഴണ്ട് ഇവിടെ അവിടെ മഴല്ലേ
അപ്പൊ അത്രയും കുഗ്രാമന്ന് അർത്ഥം ഇവിടെ അങ്ങനൊന്നുല്ല മഴ ഇണ്ടെങ്കിലും റേഞ്ചിന് വിഷയൊന്നുണ്ടാവില്ല ഇല്ല
ഇല്ലല്ലേ
ഇല്ല ല്ല ല്ല ല്ല
അത് ശരി
അങ്ങനെയൊക്കെയാണ് കഥ പിന്നെ ഇതേമാതിരി ഇപ്പൊ ഏകദേശം എന്നെക്കാരം ഇങ്ങളെ വീട് ഇരിക്കലുണ്ടാവഞ്ഞി
ഇനിയിപ്പോ കൊറച്ചൊന്ന് കഴിയും മഴണ്ടതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇളച്ചനും ഇളച്ചി ക്കെ പ്പോ ഗൾഫ് പോയിട്ടിണ്ട് അപ്പൊ ഓര് വന്നിട്ടൊക്കെ ഒരു ആറു മാസത്തിന് അങ്ങനെ പോയതാ ഉം ഇനിപോല് വന്നിട്ടൊക്കെ സാവകാശം ഒക്കെണ്ടാവുള്ളു
ഉം അത് വരെപ്പ അർജന്റില്ല
അർജന്റൊന്നുംല്ല ഇയ്യ് പെട്ടെന്ന് കേറുന്നുണ്ടോ
ഞാന് കേറണം ഇണ്ട് എന്നാ ഇല്ലാന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഈ കുട്ടുകുടുംബത്തിനിന്ന് മാറുന്ന വല്യ സുഖൊന്നും ഉണ്ടാവില്ല എന്നാണ് എനി എനിക്കൊരു തോന്നല് പിന്നെ വൈഫ് പ്രഗ്നനന്റ് കഴിഞ്ഞിപ്പോ കുട്ടിയായി അപ്പൊ അവര് വന്ന സമ വോട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ കുട്ടിനെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു ചിന്ത ചിന്തിച്ചായില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താട്ടി ജസ്റ്റ് ഒന്ന് കെട്ടി ഇല്ലെങ്കിൽ ഞാനിപ്പോ ഈ റബീഉൽ അവ്വലിന് കരുതിയതാണ്
റബീഉൽ അവ്വലിനോ
ആഹ് ഓപ്പൺ ചെയ്യണംന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങനൊരു എക്കച്ചക്ക വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റിംഗ് ആക്കാന്ന് വെച്ചിട്ടാണ്
അത് ശരി
ഉം നമ്മക്ക് അർജന്റില്ല
ആ ആഹ് ചെറിയ കുട്ടിനെ കൊണ്ട് ഫസ്റ്റിന അങ്ങനെ മാറി നിക്ക ക്കുമ്പോളേ ഒരുപാട് ഓള് കുറെ ബുദ്ധിമുട്ടും
അതെ അതെ അതാണ് വിഷയം അതുകൊണ്ടാണ് ഞാനിപ്പോ എന്താത്ത നിലവിൽ അതിമേക്ക് അങ്ങ് അടുക്ക ത്ത ഏകദേശം ഫിനിഷിംഗ് കട്ടെത്തിയിച്ചിട്ട്ണ്ട് നിപ്പോ നമുക്ക് വേണ്ടത് ജനലും, വാതിലും, കണക്റ്റ് ചെയ്യാ ഒന്ന് പയിന്റ് അടിക്കാ.
ഏയ് അത്രേ ഉള്ളൂ. ഞങ്ങള് പെയിന്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞ്ണ് പക്ഷെ മഴ പെയ്തിണ്ടൊക്കെ ആകെ ചെളിയായ്
ആഹ് പൊട്ടത്തരം കാട്ടിയാ അങ്ങനെതന്നെയ്കാരം അത്എന്താ.. ചെയ്യണ്ടച്ചാൽ വൈറ്റ് വാഷ് അടിച്ചിടാനേ പറ്റെള്ളൂ അതിനു ശേഷം നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റെള്ളൂ. പെയിൻ്റ് ആദ്യം അടി ക്കാൻ പറ്റില്ല, ഏറ്റം ലാസ്റ്റാ, ആഹ്. ഏറ്റം ലാസ്റ്റ്ന്റെ ഏറ്റം ലാസ്റ്റ് വർക്ക് നമ്മുടെ കബോഡ് വർക്ക് അങ്ങൻതണ്ടല്ലോ
ഉം
ൻ്റെ ഡോറ് അങ്ങനത്തെ അങ്ങൻത്തെ ഏറ്റവും ലാസ്റ്റ് അയിൻ്റെ മുമ്പായിട്ട് ചെയ്യണ്ടയിതാണ് നമ്മൾ പെയിന്റിങ് വർക്ക്‌ അപ് ആ.. അതല്ലാതെ അതിന്റെടിൽ എവിടെ ചെയ്തിട്ടും കാര്യല്ല അപ്പൊ അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് ച്ച് എല്ലാം സീനാക്കും
അയ് ശെരിയാ
അപ്പൊ അത് പുട്ടിയൊക്കെഇട്ട് റെഡിയാക്കണ്ടെ അപ്പ അയിന്റെ ഒര്ത് എന്താലും നമുക്കതിനെ കുറിച്ച് സംസാ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാനെക്കെ ഒരുപാട് സംസാരിക്കാണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാട്ടോ?
ആഹ് ആയിക്കോട്ടെ..
എന്നാൽ ശരി ശാ.
ആഹ് ശരി അതെ